ഹലോ ആഹ കേക്കുന്നുന്താ
ുന്നുണ്ട്
ഉ അ ശേഷം സുഖമായിരിക്കുന്ന കൊഴപ്പ അപ്പൊന്നുമില്ല
നല്ല വിശേഷം ഇവിടെ ബുദ്ധിമുട്ടൊന്നും ഇപ്പോ രാവിലെ മു ഇല ഓരോ തിരക്ക് തന്നെ ആയിരുന്നു
ആ ആണോ കുട്ടികൾക്ക് കൊഴപ്പൊന്നുമല്ലല്ലോ
എന്താ പറയാ വാഷിംഗ മെഷീൻ പണന്റെടുക്ക് വാഷിംഗ മെഷീൻ കൊറേ ദിവസായിട്ട് കംപ്ലൈന്റ് ആയി എടുക്കായിരുന്നു അപ്പൊ അതിന്ള്െ വിള ളച്ച് വിളിച്ച് ഇന്നലെയൊക്കെ വിളിച്ച് ഇന്നാണ് ഇവരിപ്പോ വന്നത് ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് മൂന്നും മണിയായല്ലോ കുളിക്കേ അപ്പഴാണ് അവര് വന്നത് പിന്നെ അവരെ നന്നാക്കി കഴിയുമ്പഴേ നാല് മണിയായി അപ്പൊ പിന്നെ മോളെ വിളിക്കാൻ സ്കൂളില് വിളിക്കാൻ പോയി അത് കഴിഞ്ഞ് വന്നിട്ടാണ് കുളിച്ചതും ചോറ് തിന്നതുംഒക്കെ പിന്നെ അത് കഴി പ്പഴേക്ക് പിന്നെ മോനെ വിളിക്കാൻ പോവാന്ണ്ട് പിന്നെ മോളെ മദ്രസെലാക്കാൻ പോവാനൻ അങ്ങനെ അങ്ങനെ അങ്ങനങ്ങനെ ഓരോ തെരക്കിലായിരുന്നു ഇപ്പം എല്ലാം കഴിഞ്ഞു ഞ്ഞി അടുക്കളെല് അടുത്ത നെക്സ്റ്റ് ഡ്യൂട്ടി കേറിയത്
അതെ ആഹ് ആഹ്
പിന്നെ എന്തൊക്കെയാ എന്നിട്ട് വേറെ വിശേഷങ്ങള്
എന്താ സുഖായിരിക്കണ് ചോറും കറികളൊക്കെ ആയിയൊ
ഓ ചോറും കറിയൊക്കെ ആയി ഇനിയിപ്പ ചപ്പാത്തി അങ്ങനെയൊക്കെ ആക്കണം എല്ലാർക്കും ഇപ്പ അസുഖങ്ങളല്ലേ ഓരോ അസ് അസുഖങ്ങളല്ലെ അപ്പ അതുകൊണ്ട് ഫുഡ് എന്താ പറയാ ചോറ് രാത്രി ആരും അധികം അങ്ങനെ ചോറ് റ് തിന്നൂല അപ്പ ചപ്പാത്തി ഓ ചപ്പാത്തി തന്നെ ആക്കണം
അതെലെ
ഉം അപ്പ ചപ്പാത്തി ഇണ്ടാക്കാൻ വേണ്ടി പോവാ ഇനിയിപ്പോ
ഇന്ന്ന്താ മീന് ഇറച്ചി എന്തെങ്കിലും എക്കെണ്ട
ഇന്ന് ഇറച്ചിയൊന്നുല്ല മീന് പിന്നെ ഡെയിലി ഇണ്ടാവും നിങ്ങക്ക് എങ്ങനെയാ വെ വെജിറ്റബിളാ എന്നും
അല്ല ഇന്ന് മീനിണ്ട് മീനും ഇറച്ചിയൊന്നും ഇല്ലാണ്ട് എന്താ
ആഹ് ആഹ് അത് തന്നെ ചിക്കൻ വേണം ഇനിഇപ്പൊ നാളത്തേക്ക് ഞാന് ഇത്തിരി ചിക്കൻ വാങ്ങിച്ചു ണ്ട് രാവിലെ പുട്ടും ചിക്കൻ കറിം ആക്കാന്ന് വിചാരിച്ചിട്ട്
അതെലെ ആഹ്
പുട്ടുപൊടി വാങ്ങിച്ചു നമ്മള് അജ്മീന്റെ പുട്ട്പൊടി
ആഹ് ആഹ്
അതൊക്കെ കൊള്ളു ആവൊ നല്ലതാണ് കൊഴപ്പൊന്നു ഇല്ല
ആഹ് ആ കുട്ടികൾക്ക് സ്കൂളില്ലെ നാളെ
ആഹ് സ്കൂളുണ്ട് നാളെ നാളെ വെള്ളിയാഴ്ച അല്ലെ
ആ ഇന്നെന്ത ആഹ് ഇപ്പൊ പൊറത്തൊക്കെ പോമ്പഴും കുട്ടികളെ ശ്രദ്ധിക്കൊണ്ടു കാരണം മഴയും അസുഖങ്ങളും
ആഹ് ഭയങ്കര അതന്നെ അത് അസുഖങ്ങള് പലതരം അസുഖ ഇപ്പോ മറ്റേ നിപ്പാവൈ റസ് ഒക്കെ വീണ്ടും സ്ഥിതീകരിച്ചു ഇവടെ കോഴിക്കോടായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജില് നിപ വൈറസ് ള്ള ആൾക്കാരിണ്ട്
അതുപോലെ കൊറോണൊക്കെ വന്ന സ കൊറോണെ ക്ക വന്നല്ലോ ഇപ്പ അതിന് കൊറോണ ഒന്നും പറയുന്ന കേക്കുന്നില്ലല്ലോ അല്ലേ കൊറോണ എണ്ടെങ്കിലും ഇ കൊറോണ ഇണ്ടെങ്കിലും ഇപ്പ ആരും അതൊന്നും ചെക്കെയ്യുന്നില്ല നോക്കുന്നില്ല സാ മ്പിളൊന്നും എടുത്ത് നോക്കുന്നില്ല അതൊന്നും ഇപ്പോ പേടില്ലാത്ത കാര്യായി പോയി എല്ലാർക്കും
അല്ലെങ്കില് അനങ്ങ്മ്പഴേക്കും ഇത് ഇടലും മാസ്ക് ഇടലും
ഇപ്പ അതല്ല ഇന്നിപ്പ വയ്യാഞ്ഞിട്ട് അമ്മേനേം ആയിട്ട് ആശുപത്രി പോയി ഞാൻ അപ്പൊ ഞങ്ങടെ തൊട്ടടുത്തൊരു ബംഗാളി വന്ന് കെടക്കുന്നിണ്ടെ അപ്പൊ എന്താ പുള്ളി ഇങ്ങനെ ചൊമക്കുന്നൊക്കെണ്ട് അപ്പൊ ഞാന് എന്താ ഇങ്ങനെ അമ്മയായിട്ട് പോയതല്ലേ ഹോസ്പിറ്റല് അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ സിസ്റ്ററോട് എന്താണ് പറ്റിയത് ന്ന് അപ്പൊ പറഞ്ഞ് എന്താ നമ്മ ക്കറിയില്ല സ്ഥിതീകരിച്ചിട്ടില്ല പഷേ ആൾക്ക് എന്തോ ഡെങ്കിപ്പനി ആണെന്ന് തോന്നുണു പറഞ്ഞു അതില് പിന്നെ പേടിആയി കുട്ടിയായിട്ടല്ലേ പോയത്. മോളു ആയിട്ട് പോയതോണ്ടേ നല്ല പേടിയായി ഉം. ഉ പിന്നെ
അത അങ്ങനെ അസുഖങ്ങളായിപ്പിള്ള ത് നമ്മള് വിചാരിക്കാതെ നമുക്ക് പടർന്ന് പിടിക്കാണ് ഓരോ അസുഖങ്ങള്.
അതെ.
വേറെ ഓരോ മരുന്നിനും നടക്കണം. പിന്നെ
ഉം അത് നമ്മുക്കൊന്നും വന്നാ അത്ര ബുദ്ധിമുട്ടില്ല. ഈ കുട്ടികൾക്ക് വരുമ്പോഴാണെ
അതെ കുട്ടികളതാണെങ്കിലും അല്ല നമ്മുക്കാണെങ്കിലും ഇപ്പൊ ഈ കൊറോണ കൊറോണ വന്ന സമയത്ത് ഭയങ്കര വല്ലാത്തൊര സുഖാണ് എന്താറിയോ പനിയ ചെറിയൊരു പനിയെ ഇണ്ടാവുള്ളൂ. ചെലപ്പോ പനിയും മാറും എന്നാലും പിന്നെ നമു ക്ക് സ്മെല്ലറിയൂല രുചി അറിയൂല അങ്ങനത്തെ ഓരോ ബു
പക്ഷെ ഇപ്പ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആശുപത്രിയിൽ പോയി ഡോക് ക്ടർമാരോട് പറഞ്ഞാലൊന്ന് അവരത് ആ ഒരു സാമ്പിൾ എടുക്കാനും ടെസ്റ്റ് ചെയ്യാനൊന്നും പറയില്ല.
ആ
ആദ്യ ഈ ഇല്ല ഇല്ല നമ്മള് ഇതുപോലെ ദേ ദേഹത്ത് മൊത്തം വേദനയാണ്. ജോയിന്റ്സിന് വേദനയാണൊന്നക്ക പ നമ്മള് പറന് ഹോസ്പിറ്റലിൽ പോയാല് അവര് ആദ്യം എഴുതും കൊറോണ ടെസ്റ്റ്. പോയി പരിശോയ്ച്ച്ട്ട് വരാൻ പറയും. ഇപ്പ അതൊന്നും അവര് പറയുന്നില്ല.
ഇപ്പ അങ്ങയൊന്നുല്ല. അല്ല ഇപ്പ അതിന് വേറെ എന്തൊക്കെയോ മറ്റെന്താ അമീബയോ അല്ല എന്തായലും അ കുട്ടി ഷിഗല്ല ശിഗല്ല ഇപ്പഎ എത്രോ കുട്ടികളാ ഈ ശിഖല്ല വന്ന്ട്ട് മരിക്കുന്നത്.
ഇപ്പൊക്ക പേടിയാണ്. ആശുപത്രിയിലൊക്കെ കുട്ടിയായ്ട്ട് പോയെന് ശേഷൊക്കെ ഭയങ്കര പേടി. അവക്ക് ഒന്നും മാസ്ക് വെച്ചൊടുത്താലൊന്നും വെക്കാനുള്ള സ ഇതില്ലല്ലോ.
മക്കളായില്ലല്ലോ മക്. മക്കള് പറിച്ചിട്ടാളു എന്തായാലും അതെ അപ്പൊ നമ്മൾ നല്ലോണ്ണം നല്ലോണം സൂക്ഷിക്കേണ്ട ഒരു സ പ്രത്യേകിച്ചി മഴക്കാല ആവുമ്പോ ഇപ്പ എത്ര മഴയൊന്നുല്ല പറഞ്ഞിട്ട്കാര്യല്ല മഴ കായത്ത് പലെ അസുഖങ്ങളുഅല്ലേ അതിനായിട്ട് ഒരു കണ്ടുപിടിക്കുന്നുണ്ട് ഓരോ അസുഖത്തിന്റെ പേര്. ഇന്നലെ എന്തോ ഒരു എന്തോര് എന്ത് പോള എന്താവോ ഇന്നലെ എന്തോ ഒരു പോളാന്ന് പറഞ്ഞിട്ട് ഒരയ്മക്കൊരു സൂക്കേട് സ്ഥിതീകരിച്ച് പൊ അയ്ന്റെ എന്തോര് പെ എന്തോര് പേരാ പറഞേ എന്തോ ഒരു പോളാ.
ആഹ് ആ അവിടെ അതിന് അങ്ങനെ അസുഖങ്ങളൊന്നുല്ലല്ലോ.
ഇവിടെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലേ ഇവിടെ ഇപ്പതാ നമ്മളെ കോഴിക്കോടാണള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജില് എന്താ പറയാ നിപ്പ വൈറസ് സ്ഥിദീകരിച്ചിട്ട്ണ്ട്. ഇപ്പോവാക്സിനൊക്കെ കൊട്ത് ത്തിട്ട് എന്താ ഡോസ് അയ്റ്റാത്ത് കൊടഞ്ഞിട്ട്ണ്ട് വീര്യം കൊറഞ്ഞിട്ട്ണ്ട് ന്നൊക്കെ പറഞ്. ഉം
ഇവിടെ പിന്നെ അതൊന്നും കേക്കാനില്ല. ഇന്നിപ്പോ ആശുപത്രിയില് പോയതൊണ്ട് ഇങ്ങനെ അറിഞ്ഞു. അപ്പ ഞാനാ നേഴ്സിനോട് ചോദിച്ചു ഞാൻ ഇങ്ങനെന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങള് എന്തൊക്കെയാ നമ്മള് നോക്ക- എന്ന് പറഞ് അപ്പം പുള്ളിക്കാരി ആദ്യം വന്ന്ട്ട് ഇങ്ങനെ പറഞ്ഞു കുട്ടീനെ ശ്രദ്ധിക്ക് കൊതൊന്നും കടിക്കാതെ ന്നോക്ക് പറ ണപ്പ ഞാൻഇങ്ങനെ ചോയ്ചേ എന്താ പ്രശ്നം അപ്പ പറനു ആ കെടക്കുന്നആള്ങ്ങനെ എന്താ തോന്നുണു കൗണ്ടൊക്കെ കൊറവാണ് ആൾക്ക് എന്താര രക്തം പരിശോധിച്ചപ്പോ അങ്ങനെ പറഞ്ഞ് എന്താ അപ്പസാറ് ഇവിടക്ക് ഏതോ ഒരു ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു. അവടക്ക് കൊണ്ടോവാൻ കൊണ്ടോവാൻ പർ പറഞേക്കാണ് വണ്ടി കാത്ത് ന്നിക്കാണ് ആംബുലൻസ് കാത്ത്ന്നിക്കാണ്ന്ന് പറഞ് ആ പിന്നെണ് പറഞ്ഞ് ഇങ്ങനെ ഡെങ്കിപ്പനിയാണ് തോന്നുണു അപ്പ ഞാനിങ്ങനെ ചോയ്ച്ചെ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ ക്കെയാണ് ചോയ്ച്ചപ്പ പർണു എന്താ പനി ജലദോഷം ചൊമ അങ്ങനയൊക്കെ പറഞ്ഞു പിന്നെ നോക്കുന്നവർക്കൊക്കെ അതന്നെ പനി ജലദോഷം ചൊമ പക്ഷെ അയാൾടെ ദേഹത്തെന്തോ ഒര് ഒരുമാതിരി അലർജി പോലെ എന്തോ പൊങ്ങിണ്ടാര്ന്നു
ആഹ ആ
അപ്പ പിന്നെ ആ ആകെ പേടിയായി ഞങ്ങള് കെടക്കുന്ന ആ വാഡിലെന്നെണ് അവരും കടന്നത് ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിട്ടേ
പിന്നെന്താറിയോ ഇപ്പ പൊറത്തിറങ്ങുമ്പോ മാസ്ക് ഇട്ടിട്ട് പോവാ
ആതെ
ഒരു ഇത്ണ്ടാവും ഈ ശ്വാസത്തിലൂടെക്കെ അങ്ങനത്തൊക്കെ പക വേൻ പകരും ഇങ്ങൻത്തെ രോ അസു-
ഉം ഇപ്പൊ കുട്ടിക കുട്ടിയായിട്ടും പുറത്തു പോവാാൻ പേടിയണേ കുട്ടികൾക്ക് എന്തേലും വന്ന കഴിഞ്ഞാ നമ്മുടെ മേലന്ന ഇറങ്ങൂല നമുക്ക് എന്തെങ്കിലും വന്ന കഴിഞ്ഞാൽ നമുക്കൊന്നും കിടക്കാനും പറ്റില്ല അവർക്ക് എന്തെങ്കിലും വന്ന ഉ അവർക്ക് എന്തെങ്കിലും ആ നമ്മുടെ മേലൊന്ന ഇറങ്ങല്ല നമ്മക്ക് എന്തെങ്കിലും വന്നാ അവരെ ശ്രദ്ധിക്കാനും പറ്റില്ല നമുക്ക് റെസ്റ്റ് എടുക്കാനും പറ്റൂല
അത
ആ സമയത്ത് വേറെ ആരുടെ അടുത്തേക്കും പോവില്ലേ ആഹ വേറെ ആരുത്തെങ്കിലും പോവാവാ ഉ അതുപോലെ കഴിക്കാൻ കൊടുക്കയാണെങ്കിൽ ഞാൻ തന്നെ കൊടുക്കണം
ആഹ് അന്റെ ചെറുത അങ്ങനെ മൂത്തോര അങ്ങനെയ ഒന്നുംല്ല പറയുന്നുണ്ട് ഒന്നിനും വാ വെള്ളം കുടിക്കൂല നനി എന്താ പരിക്ക് പറ്റ കാല ഉട തട്ടി
ഉം ഉം ഇടക്ക് റേഞ്ച് പോകുന്നുണ്ടല്ലോ
ആ എടക്കഇങ്ങനെ റേഞ്ച് കട്ടാവുന്നുണ്ട്ല്ലേ
ആഹ കട്ട ആവുന്നുണ്ട് ഇത്ര നേരം കൊഴപ്പുണ്ടായിരുന്നല്ലേ ഇപ്പൊ ചെറുതായിട്ട് ആ ണാൻ പറ്റുന്നില്ല
അതെ സീക്കറിൽ ഇടുകവാണെങ്കിൽ നമുക്ക് ഫോൺ ജസ്റ്റ് എവിയ ഒന്ന് വെച്ചാ മതിയായിരുന്നു ഇത് ചെവിൽ ഇങ്ങനെ ചേർ ട്ടാണോ മറ്റോ എന്തെങ്കിലും ജോലി ചെയ്യാനൊന്നും പറ്റൂല അതാണ് ഞാന എങ്ങനെ ചെവിൽ ചേർത്ത് വെച്ചിട്ടാണ് അതുകൊണ്ടായിരിക്കും ചെിലപ്പോം
ആയിരിക്കും ആഹ് ആ ഇപ്പ ഒക്കെയാണ് ഇപ്പൊ കേക്കുന്നുണ്ട്
ആ അത് ഞാാനിങ്ങനെ ഇപ്പൊ ഇല്ലതാ സ്റ്റാർട്ട് ചെയ്തിട്ടേള്ളു സ്റ്റാർട്ട് ചെയ്തിട്ടേള്ളു ഒരു കൈ കൊണ്ടാ പൊടി വെക്കുന്നു
എന്താ പണി ചപ്പാത്തി ഉണ്ടാക്കാനല്ലേ
ആഹ ചപ്പാത്തിക്കുള്ള പൊടടി കൊയ്ക്ക
ആഹ്
നിക്ക മോളെ എവിടെ പോയി ഉറങ്ങാ
ഏയ് അവളവിടെ ഇണ്ട അവള് വാശിയ കാണിക്കന്ന് അല്ല വാശി ഇങ്ങനെ കാണിക്കുന്നുണ്ട് കഴിക്കാൻ കൊടുക്കണ ഇനി അമ്മ കൊടുക്കുന്നൊക്കെ ഉണ്ട്
ആഹ് ആഹ് അവക്ക് കഴിക്കാൻൊ ഒരു എട്ട് മണിന് മുൻപേ കൊടുക്കുട്ടോ
ആഹ് അങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ട് ചെല സമയത്ത് അവള് ഒറങ്ങി എണീറ്റ് കഴിഞ്ഞാ ഒരു വാശിയാണ് അപ്പ എന്തെങ്കിലും കൊടുക്കും
ആഹ് ആഹ് അതന്നെച്ചാലെ എ എട്ട് മണീൻ്റെ ശേഷം കൊടുത്തഴിഞ്ഞ നമ്മക്ക് തന്നെ പറ്റൂല വലിയവർക്ക്ന്നെ പറ്റൂല ദഹിക്കൂലാന്ന് പറയും. ദഹിച്ചു ഭക്ഷണം നമ്മള് കഴിച്ച് ഇത് ദഹിച്ചിട്ടേ കെടക്കാൻ പാടുള്ളൂ
ആഹ് ആഹ്
അങ്ങനെ ഇണ്ട് അല്ലെങ്കില് ഇങ്ങന അസുഖങ്ങള് അല്ലെങ്കിൽ തന്നെ അസുഖങ്ങളെ പ ഇപ്പം അതന്നെ അതെ അതേപോല തന്നെ ഓരോ അസുഖങ്ങള് വയറ് ക്ക് കംപ്ലേൻ്റ് ആവും നമ്മൾ വലിയോർക്കും അങ്ങനെ തന്നെ ഗ്യാസ് നെറഞ്ഞിട്ടും
എട്ട് മണിക്ക് കഴിക്കാനൊക്ക കൊടുക്കാനിരിക്കും പക്ഷെ കഴിച്ചു കഴിയുമ്പൊഴത്തേന് ഒമ്പത് മണി ഒക്കെയാവും
അതാണ് അവര കഥ അതാ നമ്മളും കൊറച്ച് നേരത്തെ കഴിച്ച് നമ്മക്ക തൊന്നും പറ്റൂല അത് വേറെ കാര്യം
അതെ
അങ്ങനെയൊക്കെ ആണ് അപ്പൊ കാര്യങ്ങള്
അങ്ങനെ
വേറെ എന്തൊക്കെയാ എന്നിട്ട് വേറെ എന്തൊക്കയാ എന്നിട്ട് വിശേഷങ്ങള്
വേറെ എന്താ സുഖം ഇന്നിപ്പോ മഴയൊണ്ടാരുന്നു
മഴ ഇണ്ടായിരുന്നോ
ഉം ഇന്നൊരു നാല് മണിക്കൊക്കെ ആയപ്പ ഇങ്ങനെ ചെറുതായിട്ട് ചാറ്റല് മഴയൊക്ക ഒണ്ടായി
ആ ഇവിടെ ഇടി വെട്ടി ഇവിടെ നല്ല ഇടി വെട്ടുന്നുണ്ടായിരുന്നു
അങ്ങനെ തന്നെ ചെറുതായിട്ടേ ഇണ്ടായിരുന്നൊള്ളൂ
ആ ഇവിടെയും മഴ ചാ അങ്ങനെ തന്നെയുള്ളൂ ചാറൽ മഴേ ഇണ്ടായിരുന്നുള്ളൂ ചാറ്റൽ മഴേ ഒണ്ടായിരുന്നു നല്ല മഴ ഒന്നും പെയ്തില്ല പക്ഷെ ഇടിവെട്ടല് കേട്ടാ തോന്നും പെരുംമഴ പെയ്യാൻ പോവാന്ന്
ഇവിടുന്ന് പോകുമ്പോ അലക്കിയിട്ടിട്ടാ പോയതേ അവിടെ എത്തിയപ്പോ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഞാൻ വിചാരിച്ചു അയ്യോ മഴയായിട്ട് നനയോ നനയോ നനഞ്ഞ് ആകെ ഇനി ഇപ്പം നാളത്തേക്ക് ഒണങ്ങില്ലന്നൊ ക്കെ അപ്പഴത്തേന് പിന്നേ അമ്മ ആശുപത്രി പോണേന്റെ മുന്നേ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടാരുന്നു അത് അമ്മ പറഞ്ഞതുമില്ല ആ അമ്മ പിന്നെ അത് പറഞ്ഞതും ഇല്ല
ആ നീ എപ്പഴാ ഇനി ഹസ്ബൻ നീ ഹസ്ബൻ്റിന്റെ വീട്ടിലല്ലല്ലോ
അല്ലേ ഞാൻ എൻ്റെ വീട്ടിലാണേ ഞാൻ നാളെ നാളെ ഒരു ആശുപത്രീല് പോകണ ഒരു ഇതുണ്ട് ടോക്കൻ ബുക്ക് ചെയ്തിട്ടുണ്ടേ അപ്പോ നാളെ പോയിട്ട് കാണിച്ചിട്ട് വേണം
അങ്ങോട്ട് പോവാൻ ഓ ഓ ഓ അപ്പോ ഹസ്ബൻ്റ് ഇങ്ങോട്ട് വരുവോ
ഇല്ല അവടുന്ന് ഇത്രയും ദൂരവില്ലേ
ഉം ഉം ഉം കൊറച്ച് ദൂരം ഒണ്ട് ഇവിടെയും ഹസ്ബൻ്റിന്റെ വീട്ടിലോട്ട് നല്ല ദൂരം ഒണ്ട്
വളാഞ്ചേരി
ഓ ഓ ഓ അത് ശരി ആ നല്ല ദൂരം ഇണ്ട് അപ്പൊ
പെട്ടന്നിങ്ങട്ടു വരികാന്ന് പറയുന്നതും ബുദ്ധിമുട്ടല്ലേ